ലാ
ആ കേൾക്ക്ണ്ടോ?
ആഹ കേൾക്ക്ണ്ട്.
ആ എന്തൊക്കെണ്ട്?
എന്താ സൊരം അവിടെ ന്തൊക്കെ? ഏ മഴ എന്തായി ഇപ്പണ്ടോ?
എത്താ അങ്ങനെ പോണ് അപ്പം മഴേപ്പം മൂടിവര്ന് ഇതരേ കൊർച്ച് ത വെൾചണ്ടായിനി.
ആഹ് കൊറച്ച് വെൾച്ചണ്ടായിനി ആഹ് പ്പൊ മുടീം ബടീം അങ്ങനെന്നെ. പ്പൊ ഒരു വെളിച്ചെണ്ട് അത് കണ്ടിപ്പ തുണിം കുപ്പായിട്ടിട്ട് കാര്യല്ല.
എഏ ന പൊറ്ത്ത്ക്ക്ട്ട്ട്ടില്ല. അതെന്തവച്ചാ ഇവിടല്ലേനി. ഡോക്ടറട്ത് ട്ട് പോയിനി. പ്പന്നാരെ വന്നിട്ടുള്ളൂ അപ്പപ്പിന്നെ വന്ന് ചോർന്ന് നിസ്കരിച്ച്. അ മഴ് ആഹ് കാൺച്ചാ മതിട്ടേ എല്ലാ മാസം കാണിച്ച്ണതാണ്. അപ്പ പിന്നെ ഇന്ന് അല്ല എന്നും അങ്ങനെ എല്ലാ മാസം കാ
അപ്പൊ പാലിയേറ്റീവിന്റെ അങ്ങനെ വരൂലാ?
ആ അങ്ങനെത്തന്നെയ ആ. ആഹ് അത് വര്ലില്ല. അങ്ങൻത്ത ഇന്ന മരുന്നന് ഇതില്ലാതങ്ങനെ പൈസ ഇവട്ന്ന് അല്ല മരുന്ന് ഇവട്ന്ന് ക്‌ട്ടും. ഉം. ഉം. അപ്പടെ കാണിച്ച പോയി. അ ച്ചൊരു വേല് കൊറഷ്പണികളൊക്കെ ഇണ്ടായത് തീർക്കാൻ വിചാരിച്ചിരുന്നെയാ പിന്നിങ്ങനെ പോകണ്ട അപ്പോന്നു ഒന്നും നടന്നിലാല്ലേ
അപ്പൊ പോകണ്ടേ മുന്നേ അറിയില്ല്യേനോ
അത്‌ല്യ അഹ്ഇന്നല്ല ശെരിക്ക് ആറാന്തിയൊക്കെ പറഞ്ഞീനത് അപ്പൊ ഉം പിമെബെച്ചൊ ആഹ് ഉം ഉം വിൾച്ചോക്കിയപ്പം വന്നോളിയർഞ്ഞപ്പം അങ്ങനെ പോയ് പിന്നെ അപ്പ ആണെ പോയപ്പം മോ ആഹ് വിൾച്ച് അഥവാ ഇല്ല്യാന്നാ ഗായ്സ് ഇന്നാള് ഓല് പോയിട്ടില്ല്യാ അതെങ്ങോട്ട് പോന്ന്ക്ക്‌ന് ഒല് വണ്ടിക്കൂലി എടുത്ത് മൊത് മൊതലാവെണ്ടേ ഇട്ട്ഹ് എന്താ പറയാ അദിക്കെന്നു വിൽചേല്ല്യാര്ന്നില്ല ഇത്പ്പ ആഹ് നമ്മള് ഇങ്ങനെ ഗവൺമെന്റ് ക്ലിനിക്ക്ണ്ടാവൊല്ലോ നമ്മളൊക്കെ ഇബട്ത്തെമാതിരി മംഗലശ്ശേരി അങ്ങൻട്ടൊപ്പോ ആഹ് അങ്ങൻട്ടൊപ്പോ ആ നമ്മള് പല്ലിന് പല്യേനോ പണ്ട്
ആഹ് അമ്മെളെ മറ്റേ ആനെ ആഹ മംഗലശ്ശേരി ആ അങ്ങനേക്കാരം
ആ ഉം ബ്ട്ടോ എങ്ങനേ
ഇപ്പളും ആ പല്ലിന്റെ ഔടല്‌യേ?
ആ ഇണ്ട് ഞാന്ന് ചോയിച്ച് അപ്പൊ എന്താ പറ്യാ! എന്നാഹ് ഇതിനാണർഞ്ഞ്
ഏഹ്
ഉം ന്താലും ഇണ്ട് ഇപ്പൊ എല്ലാ ദിവസുണ്ട് ഉം ക്ഷെ ഇൻക്ക്ണ്ട് ഇന്റെ പല്ലൊക്കെ പൊത്തൊക്കെണ്ട് റെഡിആ ക്കനൊക്കെ ആരെ
അപ്പൊ വെൽ വെല്ല്യ പൊത്തായത്കണ്ട് ഇതായത് കൊണ്ട്
ആയത് ഹ് ഹ് കൊർച്ച് പോകും ഹ് അഹ്ശെരി അഇന്റൊക്കെ അങ്ങനെന്നെ അയ്മത്ക്കെ പോന്ന്ക്ണ് അഹ്
ഉം പല്ല്മെക്ക് അതാ ഇണ്ടാവാ പിന്നെ കൊർച്ചൊക്കേ ഒള്ളേങ്കി ക്ക് ഇവരട്ത്തൊക്കെയാണെങ്കി സുഖേയ്നി
ഉംഉം ഇട് ആഹ് ആഹ് ഐവാൻ അങ്ങട്ട് പോണെങ്കീ വണ്ടി വിൾച്ച് പോണെ മ് പോണെങ്കി വണ്ടി വിൾച്ച് പോണന്ന് പറയമ്മള്
ആ അവ്ട്ന്ന അങ്ങട്ട് പോണേ അതിൻ്റെതി കൊറേ ഇണ്ടല്ലോ നടക്കാല്ലേ ആഹ്ആഹ്
ഹലോ വണ്ടി ഇങ്ങട്ട് പോരണേങ്കി പിന്നെ പോര്
വണ്ടി അയ്ന് കാത്ത്ക്കാണ് ഏതെങ്കി ഓട്ടർഷ കിട്ട്ണണ്ടെങ്കി അങ്ങനെ
ആഹ് ഉം ഉം ഉം
അത്രയന്നേ
ആ പിന്നെ പൊരേത്തെ മോട്രർ പോയപ്പോ അപ്പളേ ഉം വള്ളം കേറ്ല്ലേയ്നി അവിടൊക്കെ പാത്രൊക്കെ മോറാ എല്ലത്തിനും നേരം വ‌യ്‌കിയാരെ ഇപ്പം വള്ളം മുക്കി കെയ്കിക്കേനി ഇപ്പംപിയേപിന്നെ ഐക്ക് വള്ളം ഊരിക്കാണ്ട് വള്ളം എന്താറിയ് ആ എന്താ ആയതറിയിലാ അത് കള്ള്മുക്കിക്കാണ്ട് അയ്ക്ക് ഉം അയിക്ക്പ്പാർന്ന് അപ്പൊ കേറ്ണ്ട് അത് ഓർമ്മല്ലേനി പാതെക്കാന് ഇട്ടൊക്കാന്
ഏക്ക് പാര്യാ
അങ്ങനേ
എയ്ക്ക് വള്ളം പാര്യണ്ജ്ജ് എയ്ക്ക് വള്ളം പാര്യാന്ന്
ഇവെക്കേ വാൽവിൾക്ക് വെള്ളം പാർന്നു ആ കുട്ടിമ്മാൾ മാപ് അല്ല. ഓക്ക് ഉം ആഹ് അങ്ങനെവെടെ ആദ്യമെങ്ങനെ കടിച്ചാ ഓർമില്ലേ? എന്റെ എളേയാക്കാക്ക് വിളിച്ചപ്പോ പറഞ്ഞിങ്ങനെ, എനക്ക് വെള്ളം വാർന്നൊഴിക്കാൻ ഒര് തൊട്ടിയായിർന്നു. ഇപ്പ അങ്ങനെ ചെയ്തപ്പോൾ കേറുന്നുണ്ട്. ഉം പക്കപ്പാടുന്ന നേരം കണക്കായിന്ന വെരുന്നത്. എന്തൊര് സീനത്.
ട്രെൻഡായിരുന്നാ അടിലല്ലേ വരുക, മേലേ ആഹ്.
ആഹ് ആഹ നല്ല കെൺറ്റീന്ന് ഉറവെടെന്നെയാണ്. എന്നാലും നമ്മുക്ക് മുക്കിയേക്കായാവുമ്പളേ,
മുക്ക്യയാമ്പോ നമ്മെക്ക് അങ്ങനെ ചെ ലാവുമ്പോ പിന്നെ മുക്കാനും മുക്കിയാലൊന്നും എന്താവില്ല.
ഉം ഉം ഉം. അപ്പ കണക്കും മദുരുല്ലാതെ.
അതാണ്. ഇങ്ങ് തിർച്ചു. എന്റെ അത്ര മുക്കുമ്പോളാണ് വെള്ളത്തിന്റെ അറിയൊള്ളെ. മറ്റത് അറീല അള്ള പോവും പൈപ്പിരിച്ച അറിയില്ലല്ലോ എത്രയും വെള്ളം ഇതും. മറ്റേത് ഒരു തൊട്ടി മുക്കിയാലക്കെയെത്തൊണ്ടാവാ. എത്തുണ്ടാവുല
ഉം അതന്നെ മഴ പെയ്തിപ്പോറ്യ
ഏഹ് അവ്ടെ പെയ്തോ
ഉം പെയ്തിപ്പോ
ഇവെടെ പെയ്യ്തിട്ടില്ല ഇവെടെ ഒന്ന് തെളിഞ്ഞിക്ക്ണ്ട്പ്പോ ഇഞത്താറീല അല്ല ഇന്നിപ്പോ കമ്മിയല്ലേ. ഇന്നലും, പിന്നെ ഇതില് ആറ് പെയ്തീനാവുന്നൊണ്ട്.
ഇന്ന് രാവിലെക്കെ ബസ്സേലെക്കെ നല്ലെമഴേ പെയ്തീന്നല്ലോ. ഞങ്ങളെ ക്കെ ഭയങ്കര മഴ പെയ്തേനി, പോന്നപ്പഴേ.
ആഹ് ആഹ. ആഹ് ഇപ്പൊ കൊറച്ച് മുന്നേ ഒരു വെയിലരച്ചാണ്ട് നല്ലൊരു മഴപെയ്ത്‌പോയി.
ഉം ഇപ്പളല്ല. അങ്ങ് വന്നൻ വരുന്ന സമയത്ത്. ഇത് രണ്ടണി ഒന്നര ഒന്നേമുക്കാലക്കായാപ്പോ നല്ലൊരു വയറ്കള്
ആഹ്
ഇപ്പൊ ചോർന്ന് ചോർന്ന്കാണ്ട് പ്പഅയ്ച്ചത് പ്പ പെയ്യ
ഏഹ് ഏതാലും ഇന്നലെ രാത്രി നല്ലോ മഴയ്ത്ണോണ്ട്
ഏഹ് രാത്രിയ്ത്ണോ ഇൻകറീല
ഉം രാത്രി നല്ലമയ് സൂബൈക്കൊക്കെ ചെറിണ്ട് പള്ളിക്കോവല്ണ്ടാവു പിന്നെ പള്ളി പോയിട്ടില്ലാ പെരും മഴയ്തിനി ഇന്നലെല്ലോ
ആഹ് ആഹ് ന്ന ശെരി
ഉം. അട്ത്ത കുട്ട്യേ സ്കൂൾ ണ്ടാവുലലേ
ഉം ഇവെടെ ശനി ലീവല്ലേ. ഉം അവ്ടെണ്ടാവുലേ ഓൽക്ണ്ടാവുലേ അഅന്തേ
എത്തായ്ന് പനിയേനി പൻച്ചപ്പോ തലമിന്ന്ണതൊക്കെണ്ട് അപ്പഞ്ഞിയൊന്ന് ടെസ്റ്റ് ചെയ്യാർഞ്ഞാണ്ടെ
ഏഹ് പൊയോ
പറഞ്ഞെട്ടിനി പ്പ നേര്ത്തെ ഇല്ല പോയിട്ടില്ല. ഇനി എന്താ വൈകുന്നേരം പുൽപ്പെറ്റാക്കൊറ്റ കൊണ്ടോക്കാർഞ്ഞിട്ടിന് ഞാനിപ്പോ വിളിച്ചപ്പോ ചെറ് ഞാൻ ഇപ്പൊ വിളിച്ചില്ലേനി ഞാന ആന കൊറ
അഹ്‌ ഇങ്ങോട്ടേക്കർഞ്ഞോ ഉം ഉ
കൊണ്ടോക മറ്റെത് പൂക്കൊൾത്തൂര്ക്ക് അവ്ടെ ടെസ്റ്റയ്ണോട്ത്ത് ആ പെണ്ണിനിം കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞേട്ടിനി
അഹ് ആഹ് അഹ് സെരി ങ്ങട്ട് വൈകുന്നേരോ
അവ്ടെ പോവണ്ടമ്മള് തൃ
അങ്ങനെ
റ്റെ കൊണ്ടൊവാ
എത്തർഞ്ഞെ റൈഞ്ച് പൊയോ
ഓ
അഹ് ഇപ്പ കേക്ക്ണ്ട് ഇതിലട്ക്ക് വടെ ഒന്നും കേക്കാതായി.
ഉം അത് തല ഒരു സൈഡ്ക്ക് തിര്ഞ്ഞതാ അത് തിരിയാ വെജ്ജാ
അഹ് ന്തെ
അല്ലേ തിര്ഞ്ഞാല് റെയ്ഞ്ച് പോകാണെ ആ ഭാത്ത്ന്ന് അങ്ങട്ടോ ഇങ്ങട്ടോ അൻങ്ങാൻ വജ്ജാതെക്ക്ണ്
തികള തിര്യാതെ
അല്ലാ അതെല്ലേ പൂക്കൾത്തൂര്ത്തെ ഉള്ളു കാണുന്നെങ്കിൽ ഏതാലും വേണ്ടാ ൽപ്പറ്റ പോവാ
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ആഹ് ശരി ഇപ്പം കാട്ടീട്ട് ഉം ഉം ഞാൻ വിൾച്ചെ പ്പ ണ്ടൊന്നും പർഞ്ഞില്ല. ആഹ് ആഹ് ആഹ് വുൾച്ചപ്പം ഒന്നും പർഞ്ഞന്ന് കേട്ടീല ഓള്
ഉം അത് പർഞ്ഞേട്ടീനി
ഉം നാളെ പോകൂലെ ഓള്
ആഹ് ഓള് നാളെ പോകും പർഞ്ഞ് പത്തണി ആവ്മ്പളോ പത്തണിക്കോന്ന്ണ്ട്.
ആഹ് അഹ് ചോച്ചിന്ന് ന്നൊളൊള്ളിച്ണ്ടോയ്ച് ണ്ട ചോച്ചേ നൊളോള്ച്ചൊക്കെ പണ്ടേഞ്ഞ് ഞാന് ഇപ്പ ചോയിച്ചിട്ട് കാര്യ
ആഹ് ഇപ്പൊ പിന്നെ ഏകദേശം നിന്ന്ണല്ലോ അർവയ്ഞ്ഞില്ലെ
ആഹ് അതന്നെ അങ്ങനെയാവ്മ്പൊ ഇപ്പ ർഞ്ഞ്‌ ഇത്രീസായല്ലോന്നും പർഞ്ഞിട്ട് ഇതീന്റെ മുമ്പ് വന്ന്ട്ടില്ലേ ഇര്വീൻ്റെ മുമ്പൊക്ക വന്നല്ലോ ല്ലേ പയ്നാറ് പയ്നെ ട്ടോടോടോ തോന്ന്ണ്ട്‌ വന്നത്.
പിന്നെ വന്നിണ് അടുക്കപ്ളൊ വന്ന്ണ് ആ പെരുന്നാന്റെ മുന് പെര്ന്നാൾന്റെ കൂട്ട ഇരുപത്തെട്ടാം നോക്കാം അങ്ങനെ ആവുമ്പോ ഒരു മാസം കയിഞ്ഞില്ലേ
നാലീസൊക്കെ മുമ്പായിട്ട് ങ്ങനെ ഉം ഉം പന്ത്രണ്ടീസാ മുടി പ്പ എട്ന്നാ കൾഞ്ഞീ
എരിസം കൂട്ടയാണെങ്കിലും മുടിയോ
ആഹ് അത്രതേ പറ്റുള്ളൂ ഉം ബട്ന്ന് ഒട്ന്നോ എന്നാൾഞ്ഞു പയ്നാല് ഇരത്ത്
ബട്ത്തെ കൾഞ്ഞിട്ടില്ലല്ലോ ഇബടെ വന്നാരെ കൾഞ്ഞില്ലല്ലോ
പതിനഞ്ചാമെത്തീസം ഉം കൾഞ്ഞതോന്ന് ആഹ്, പറഞ്ഞില്ല? പൈന്നാല്. ഉം, ഉം അവിടന്ന് പറഞ്ഞൊരു ഓർമ്മണ്ട് ആഹ്
ഏഹ് പിന്നെന്താ. അപ്പം മുടി കളഞ്ഞ്ണോ അയ്ന് പോ പോകുമ്പോത്ത് കളിയേക്കാരം കൾഞ്ണോ ആമിനാത്ത ആമിനാത്ത അയ്നില്ലല്ലോ
അതല്ല അയ്നാണ് സുബൈദാത്ത അവിടല്ലേ
ആഹ് ഓൾക്ക് ആ സുഖണ്ടല്ലോ ആഹ് അവ്ടെ എട്ത്ത് തന്നാണല്ലേ
മ്മ് അഹ്ട്‌ത്തല്ലേ മറ്റേ പ്പ അയ്ന്റെ വാപ്പക്ക് സുഖല്ലാത്തൊണ്ട് അങ്ങനെ പോലൊന്നും ഇല്ലല്ലോ എട്‌ക്കും
ആഹ് അതാണ് പറ്റൂല അയിനിത്ത അയ്‌ന്റെ വാ
ആഹ് അപ്പ ഇപ്പള പിന്നെ ഏഹ് ആഹ് അത് പറഞ്ഞപ്പ ഇന്നാള് മ്മള് പറയ സുലൈഖാനെ കെട്ടിയിടല്ലാണ് തൊക്കെ കാട്ടും ന്നാ പറിണേട്ടീനി
ഏ. അത്ര കായ്ണ്ല്ലേ.
ഉം ഇവടൊ ടീവി വർക്ക്‌ യിട്ട്. അത് നല്ല കാ ഉം കാട്ടുന്നൊക്കെ പറയിണ് ണ്ടെ.
ഉം അപ്പ അങ്ങനവുമ്പം അയിനൊ
അങ്ങനാകുമ്പയി അ അ ആ.. പിന്നെന്താന്ന്
ഇന്നായി ക്കോ ട്ടെന്നാ
ആ ഓക്കെ എന്നാ ശരി.